ഹലോ ആഹ് സുഖം ആ അതെ അതെ സുഖായിട്ടിരിക്കുന്നു.
സുഖായിട്ടിരിക്ക്ണു ഉം പിന്നെ പറഞ്ഞോളൂ.
ഏഹ് എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങള്.
ആ ഇവിടെ മഴക്കോളായി തുടങ്ങി കോള് കേറി ഉരുണ്ട് വരുന്നുണ്ട് ഉം കാറ്റടിക്കുന്നുണ്ട് തണുത്ത കാറ്റടിക്കുന്നു.
ഉം ഇവിടെ അങ്ങനെ മഴയൊന്നുല്ലാട്ടാ
ഇല്ല്യേ.
ഏയ് എത്ര ദിവസായി ഇവിടെ മഴ കിട്ടീട്ട് വൈകു രാത് ഇന്നലെ ആണ്ട് രാത്രിയില് മഴ പെയ്തു അതല്ലാണ്ട് പിന്നെ ഇണ്ടായിട്ടേ ഇല്ല മഴ.
ഇ രാവിലെ വരെ ദിവസ മഴ മഴയായിരുന്നു ഇപ്പൊ പിന്നെ ആ വേറെ രീതി ഇച്ചിരി മുമ്പൊന്നാ വെയിലായത് ഒരു മൂന്ന് മണി കഴിഞ്ഞ്. പിന്നെ ഇപ്പ ഇതുപോലായി പിന്നെ ഇരുട്ടായി ഉം.
ഉം
പിന്നെ
പിന്നെ ആഹ് ഇങ്ങനെ പിള്ളേരൊക്കെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ് അഓണ്ട് നാളെ. ഏ കളർ ഡ്രസ്സ് ഇട്ട് വിട്ടാതി എല്ലാത്തിനും കളർ ഡ്രസ്സ് വാങ്ങിച്ചല്ലാരും.
ആഹ് ണ്ട് പുതിയത്ണ്ട്.
ഉണ്ടോ എന്നാ പിന്നെ അത് ഇട്ട് വിട്ടോ അതാ നല്ലത് ചേഞ്ച് ആയിരിക്കട്ടെ.
അതെ ആഹ് പോവാൻ പറ്റ്
ക്ഷെ എല്ലാരും പക്ഷെ എല്ലാരും പറഞ്ഞണ്ട് എല്ലാ എല്ലാ സ്കൂളും. ഇത് തന്നെയാ കളർ ഡ്രസ്സ ആരും. ഏഹ് യൂണിഫോർം ഇട്ട് പോന്ന ആരും ഇല്ല എന്തോ എന്താ യൂണിഫോർത്തിന്റെ. ഇപ്പ എല്ലാ യൂണിഫോം ചേഞ്ച് ആയി എല്ലാ സ്കൂളിന്റെ കോട്ടക്കൊണോ.
ത് ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള യൂണിഫോമാന്നാ പറഞ്ഞെ ടീച്ചർ.
റ്റ പച്ചയും വെള്ള അത് വെ വെള്ളേം നീലേയോ എങ്ങനെയാ?
അയ്യോ മെറുണും വെള്ളയാണ്. ആഹ് ഒന്നാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികൾടേ ഏഹ് എൽ കെ ജി യു കെ ജി നഴ്സറി ഒക്കെ ഏഹ് എന്തെന്നാ കാപ്പിയും വ വെള്ളയും.
ഉം ഇപ്പ ഇവിടെ ഇവിടെ ഇവിടെക്കെ സ്കൂളില എല്ല യൂണിഫോം ചേഞ്ച്യ്തു.
അതെ വെള്ള ഷർട്ടും ഏഹ് കാപ്പി പി പിനഫോം യൂനി ഫോം.
ഉം അയ്യൊടാ.
ഉം യാ ഹേ
ഇവിടെക്കെ ചേഞ്ചയി ഫുൾ ഫുൾ ചേഞ്ച് ആയി ഇപ്പം പിള്ളേരാണെങ്കി. ഷർട്ടും കോട്ടും പാന്റു ആയി.
ആഹ് അത് ഏഹ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും.
ആഹ് ആമ്പിള്ളേർ ഇത് ഇത് ഗേൾസാ.
ആഹ് ആഹ്
ബോയ്സ് വേറെ ഉം പക്ഷെ എല്ലാ സ് കൂളും ചേഞ്ച് ആയി കേട്ടോ ഇപ്പോഴത്തെ രീതി ആയി ഇപ്പ പാന്റും കോട്ടും ഷർട്ടും കോട്ടു ഒക്കെ ആയി എല്ലായിടത്തും ഉം ഉം
ആയ് ഇനി ആ എന്തതാ ആൺകുട്ടികൾ മിക്സ്ഡ് സ്കൂളാണെങ്കിലും ഒരുപോലെ യൂണിഫോം വേണെന്നാ ഞാൻ പറയണേ ആൺ ആൺകുട്ടികൾ മാത്രല്ല പെൺകുട്ടികൾ ഇടട്ടെ പാന്റ് ഷർട്ട്
ഉം എന്താ കുഴപ്പം ഇപ്പ എല്ലാം പൊതുവല്ല ഇപ്പ ആമ്പിള്ളേർ വേഷം പെ മിള്ളേരു വേഷം ഒന്നും ഇല്ലല്ലോ ആമ്പിള്ളേർ വേഷ് തന്നല്ലേ ഏറ്റവും കൂട്ടും പെമ്പിള്ളെരി വിടുന്ന വേഷം ത്തിലെ ഇപ്പ വെഷ വെറൈറ്റില്ലേ ഇപ്പൊ എന്തെല്ലാം വേഷങ്ങളാ പണ്ടൊക്കെ നമ്മള് അല്ലെങ്കി എന്താ പറയാ ചുരിദാറ് അല്ലെ പവാട ടോപ്പ് അതിന്റെ വേറെ രീതി എന്തിനാക്കെ ഏ അത് മാത്രമല്ലള്ള കാരണം ഓണത്തിലെ അല്ലെ പട്ടു- ട്ടുപാവാ പട്ടുപാവാട ഇപ്പൊ പോഓണത്തി നമ്മളിപ്പോ എന്തോ അവസ്ഥ എന്തെല്ലാം ഉണ്ട് പട്ടുപാവാട അങ്ങനെ സാധനം ഇല്ല ഇപ്പൊ ഹാഫ് ബ്ലൗസ് പാവാട വേർ പണ്ടത്തെ രീതിയുള്ള രീതിയുള്ള ആ ഇതാ ആഫ്സാരി അങ്ങനെ അത് വെറൈറ്റി പിന്നെ സാരി തന്നെ വെറൈറ്റി പിന്നെ സെറ്റ് മുണ്ടും ഉം എല്ലേ? പണ്ടക്കെ പ പണ്ടൊക്കെ ആണെങ്കി പട്ടുപാവാട വാങ്ങിച്ചാ ഒരു കളറിലെ പട്ടുപാട നമുക്ക് ഒള്ളത് ഇല്ലേ? ഇല്ലേ വെറെറ്റി ആഹ് ഇപ്പയാണെങ്കി സെറ്റ് റ്റിന്റെയൊ വേറൊരു രീതിയ ആ വ്യത്യാസവുണ്ട് ഒത്തിരി വേഷത്തിലും വേഷത്തിലും തുണിത്തരങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ട് പണ്ടൊക്കെ ആണെങ്കി നമ്മളൊക്കെയാണെങ്കി നമ്മ നമ്മളൊക്കെ പോകുന്ന സമയത്തെ ഒരു ചുരിദാറിന് പാന്റ്, ഷോള് അതിന്റെ കൂടെ ഒണ്ടെങ്കി ഒണ്ട് ഏഹ് നമ്മളല്ലെങ്കി നമ്മള് എന്തെങ്കിലൊരു കാരണത്ത നമ്മടെ ഷോളങ് പോയന്ന് വിചാരിച്ചൊ പന്നലായെന്ന് വിചാരിച്ചോ ഒരു ഷോൾ വാങ്ങാൻ പറ്റോ നമക്ക് ക്ക് അങ്ങനൊരു കളർ ഷോൾ കിട്ടുവോ?
ആഹ് അതെ അതെ ഇപ്പഴെ ഒരു ആഹ് സെപ്പ്രേറ്റ് സെപ്പ്രേറ്റ് അതെ
പക്ഷെ അതു കൊണ്ട് എന്തുകൊണ്ടും നല്ലതാ എനിക്ക് യോജിക്കാന് കാരണവാണെങ്കി അത് നല്ലൊരു കാര്യവാ പണ്ടക്കെ ആണെങ്കിൽ ഒരു ഷോളെടുക്കാൻ എന്തെല്ലാം കടേ കേറിയാലും ആ ഷോള് കാണത്തില്ല എന്തായാലും ഇല്ല നമ്മള് ചെറുപ്പാണെങ്കി ചെലപ്പോ നമ്മുടെ ഇഷ്ട ഷോള് തേക്കുന്നന്റെ കൂട്ടിലൊന്ന് ഉരുകിപ്പോയി ആഹ് ഒരു ഷോൾ കിട്ടത്തില്ല പക്ഷെ അങ്ങനെ ഇപ്പോ നോക്കുമ്പം അയ്യോ! ആഹ് ആഹ് ഒരു അല്ല ഒരു പാൻ ആ ഒരു പാൻഡ് എടുത്ത് കഴിഞ്ഞാൽ പാന്റും ഷോളും എടുത്ത് കഴിഞ്ഞാൽ എന്തിന്റെ കൂടെയിടാം
അത് തന്നെ പിന്നെ ആഹ് ആഹ് അതെ അതെ ആഹ്
എന്തെല്ലാം വേഷം ഇപ്പൊ പെംപിള്ളാർ തന്നെ എന്തെല്ലാം വേഷങ്ങളാ ചെലതിന്റെ പേര് പോലും ചെലര് അറിയത്തില്ല ഇപ്പൊ കോൺസെറ്റ് ഇപ്പൊ കോൺസെപ്റ്റോ എന്റോ അഭിപ്രായം ആ രീതിയൊക്കെ മാറി ഇപ്പൊ പണ്ടൊക്കെ ചുരിദാർ തയ്ക്കാനും എടുക്കാനും അത് തന്നെ ഒരു ഇതായിരുന്നു. ഇപ്പ എന്തെല്ലാം രീതികളാ ഡ്രസ്സുകളാ
ഉം അങ്ങനെ പിന്നെ? പിന്നെ വേറെന്താണ്?
വേറെ എന്താ ഇങ്ങനെ പോവുന്നു
ഉം ഉം
ഇവിടെ ഇവിടെത്തന്നെയാണെങ്കിൽ സ്കൂളിൽ ഇവിടെ ഏഹ് ഡ്രസ്സ് വാങ്ങിച്ചപ്പളെ ഇപ്പഴത്തെ രീതി യുള്ള ആ ആംമ്പിള്ളാര്‌ടെ പാൻ്റുണ്ട് ബാഗി പാന്റ് എന്തുവ? അങ്ങനെന്തോ പാന്റ്?
പാന്റ് സുപ്പർ
എനിക്ക് ആ എനിക്ക് ആ സാധനം കാണുന്നത് ഇഷ്ടവല്ല ഇടുന്നതും ഇഷ്ടവല്ല വാങ്ങുന്നതും ഇഷ്ടമല്ല അതാ വാങ്ങിച്ചേക്കുന്നേ അത് സ്കൂൾ ആ സ്കൂളിലെ നോട്ടീസ് നോട്ടീസ് ഇട്ടേക്കുന്നെ ആണെ ഈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്കൂളിന് ചേരുന്ന വേഷങ്ങൾ ഇട്ടോണ്ട് വരാന പറഞ്ഞേക്കുന്നെ
ആഹ ആഹ്
പക്ഷെ ഇയാൾക്ക് നാളെ ബാഗിപ്പാന്റ് തന്നെ വേണം ആഹ് എന്നാ നിക്കർ വാങ്ങിച്ചിട്ടുണ്ട് ടീ ഷർ്ട്ട് ഏഹ് ടീ ഷർട്ടും അങ്ങനെ എന്തു ഷർട്ടുകളോ ഉണ്ട് എന്നാ അത് ഇട്ടോണ്ട് പോടാ അത് കേൾക്കത്തില്ല അവന് ആ ബഗിപ്പാൻ്റ് മാത്രം മതി
ആഹ് ഫസ്റ്റ് ഡേ പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല ഫസ്റ്റ് ഡേ ഇടാൻ പാടില്ല അങ്ങനെ
ആഹ് ആഹ് അവിടുത്തെ അവിടെ അങ്ങനെ അലോഡ് അല്ലാത് ചില ചില ഡ്രസ്സുകളും ഇതെന്നും അവിടെ അല അലോട് അല്ല നമ്മതിക്കത്തില്ല നമ്മടെ ഇതിന്
അപ്പൊ എന്ത് ചെയ്യും
ഉം അത് വഴക്ക് അന് വഴക്കായിട്ടിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞു നിന്റെ പപ്പാട് ചോദിച്ചിട്ട് നീ എന്താ വച്ചാ ചെയ്തോളാ പറഞ്ഞ് എന്നോട് ചോദിക്കണ്ട പറഞ്ഞു എന്നോട് അപ് എപ്പോളാ വച്ചി ഇഷ്ടവാന്ന് പറയാണെങ്കിൽ നീട്ടോളം പറഞ്ഞു ആഹ് എന്ത് കാര്യമുള്ള ആൻ ആൻ്റെ അപ്പനെന്നല്ലേ വിളിക്കതൊള്ളൂ എന്നെ വിളിക്കത്തില്ലല്ലോ അപ്പൊ അവൻ പറയും വേണ്ടാന്ന് പറയും
ആഹ് ഹസ്ബൻഡ് നാട്ടിലുണ്ടല്ലേ
അതെ അതെ
ആഹ് ആഹ് ആഹ് ആഹ്
പിള്ളോര് അരക്കുന്നുണ്ടല്ലോ അവരെന്താ അവര് കളിക്കുവാണോ എന്ത് എടുക്കുവാ പിള്ളോര് ഏഹ്
മണ്ണില് വീട് മണ്ണില് ഇപ്പം വീടുണ്ടാക്കി കളിക്കാ
പൂഴി നിങ്ങളുടെ പൂഴിമണ്ണാണോ മൺ ഈ കടതീരത്തൊക്കെ ഉള്ള മണ്ണാ
ആഹ് അതന്നെ ഞങ്ങളടത് ബീച്ച് സൈഡ് തന്നെയാ ഇവിടന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു ബീച്ചിക്ക്
ഓ സൂപ്പറാണല്ലോ വൈകിട്ട് പോയിട്ട് ഇതിനെയും കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ പിള്ളാരെ കൊണ്ട്
ആഹ്
ആഹ് അയോണ്ട് പക്ഷെ അയോണ്ട് പക്ഷെ പിള്ളേ പോണ്ടോ പിള്ളോര് എന്തുവാ പറയുന്നേ ഈ മണ്ണ് കളിക്കുന്നത് അത്ര നല്ലതല്ല പണ്ടൊക്കെ മണ്ണി കളിച്ചാ വളരുന്നേ മണ്ണ് കളിച്ചാ വളരണ്ടേന്ന് പറയും പിള്ളേര്
ആഹ്
ഇപ്പോഴത്തെ കാലാവസ്ഥൽ മണ്ണും കാലാവസ്ഥയൊക്കെ വരുമ്പോ ഈ മണ്ണ് അലർജിയ ആയി മാറും ചോറി
ഇ
പക്ഷെ ഇപ്പൊ ഉണ്ടത് കൂടെ ചൊറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇവര്ക്ക് ഇവ രക്കാനൊക്കെ കൊഴപ്പല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ
അതാ പറഞ്ഞേ പക്ഷെ പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ സംഭവേ ഇല്ലേ
ആഹ് ചില ചില കുട്ടികൾക്ക് കേൾക്കുന്നുണ്ട് മണ്ണില് അലർജി
ആഹ് പക്ഷെ അങ്ങനെ നമ്മളിപ്പ അങ്ങനെ കേൾക്കാറേ ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളൊക്കെ ആണെങ്കി കുഞ്ഞിലേ എന്ത് ചോറിയ ഉണ്ടായിട്ടുണ്ട് നമ്മുക്കൊക്കെ ഞാൻ എന്തെല്ലാം ചെയ്തുണ്ട്
അതെ അതെ
പോടിയല് ഒ കൊടിയ- അറിയ കൊടിയലേക്ക് ഒക്കെ ചൂടാക്കി തേച്ച് പോരക്കുന്നൊക്കെ എന്റെ പൊന്നോ അതൊക്കെയ അ കാല് കൊടിയേല എന്ന് വെച്ചാ നമ്മള്ല്ലോ എന്താ ഈ കുരുമുളകിന്റെ
ആഹ്
കുരുമുളകിന്റെ തണ്ട്
ആഹ് കെട്ടിണ്ട് കെട്ടിണ്ട് ആഹ്
കുരുമുളകിന്റെ തണ്ട് തണ്ടില്ലേ അത് എന്തുവാ ഉം ചൂന്താ ചൂടിനകത്ത് ത് കനലിനകത്തോ കണ്ടിട്ടിട്ട് അത് ചതച്ച് അത് നമ്മുടെ ദേഹത്തോരച്ച് തേക്കും
ആഹ് ആഹ്
അതയിട്ട അതായിട്ടതേച്ച നമ്മൾ ദേഹം മുറിയത്തില്ലയോ ഇതാവുമ്പോ അങ്ങനെ ചെയ്യുമ്പോ കട്ടി കുറയ അതിൻ്റെ ഓ അങ്ങനെ അത് ചെയ്യാൻ പറ്റും വഴുവഴുപ്പൊക്കെ മാറും ഉം അങ്ങനെ ചെയ്യയിരുന്നു പണ്ടൊക്കെ ഇപ്പൊ നമ്മളാണെങ്കി അലർജിക്കല്ല ഈ ഇതിന് മാത്രം ഇതിന്റെ എന്റെ പൊറ്റ ഉണ്ടല്ലോ
ആഹ്
ചൊറി ചൊറി വേത പൊറ്റയില്ലേ
ആഹ് ആഹ്
പൊറ്റ ഇളക്കാൻ വേണ്ടി അപ്പത്തേക്ക് ചോരൊക്കെ ചോരേം വെള്ളമൊക്കെ വരും അയ്യോ
ഓഹ്
അത് രസവ പ്രത് എന്നിട്ട് അതിനകത്ത് പിന്നെ അതിനകത്ത് മരുന്ന് തേക്കും അതോ മരുന്ന് തേക്കുന്നത് കോഴി തൂവല് കൊണ്ട്
ആഹ്
അത് കാണാൻ എനിക്ക് നല്ലപോല ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പരുവരുന്നത് അങ്ങനെ അല്ലായിരുന്നു വര ണത് എന്തെന്ന അറിയോ നമ്മള് നട നമ്മള് നടന്നന്ന് പോകുമ്പോ വീഴത്തില്ലയോ
ആഹ് ഹ
വീണ് കഴിയുമ്പോ ആ ഭാഗംങ്ങ് പഴുക്കും പരുപോലങ്ങ് ആവും മൊട്ട അതങ്ങ് ആ അത് ഞാനങ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊറ്റ പൊറ്റ ഇളക്ക് വല്യയ ദാരമാവും അങ്ങ് അതങ്ങ് ഭയങ്കര പ്രശ്നവും എനിക്ക് പിന്നെങ്ങ് പഴുക്കും അങ്ങ് പഴുത്തങ്ങ് പഴ വേറെ രീതിയ മുട്ടൊക്കെ വേറെ രീതിയാകുമായിരുന്നു ഒന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഇപ്പൊ ഇ ഇല്ല ഇല്ല പ്രശ്നം ഒന്നുമില്ല ഒരു പ്രശ്നല്ല കുഞ്ഞിലെള്ളായിരുന്നു എന്ന നമ്മള് വീട് ഞമ്മ ഞങ്ങവിടെ ആണെങ്കിലേ ഈ കല്ല കല്ലുള്ള സ്ഥലമാ ഈ കാട്ടുകല്ല് പോലത്തെ കല്ല വീണ് കഴിയുമ്പോ തൊലി അതുപോലെ ഓ
ആഹ്ആഹ്
ക്കെ നമ്മടെപണ്ടൊക്കെ നമ്മുടെ വഴിന്ന് പറയുന്നതെ ഇപ്പ ഇല്ലെ എല്ലായിടത്തും കോൺക്രീറ്റും ടാറിങ്ങും ഒക്കെ ആയത് പണ്ടൊക്കെ നമ്മള് മണിൽ കൂടെ തന്നെ അന്ന് റോഡ്ടാറിങ്ങ് ഒന്നു ഇല്ലല്ലോ കൊച്ചു കൊച്ചു റോഡുകളിൽ ഒന്നും ഇല്ലെ പണ്ടൊക്കെങ്ങനെ ഓർത്തില്ലേ കല്ല്
അന്ന് ഇപ്പോഴല്ലേട്ടാ ഓരോ റോഡ് ടാറ് ചെയ്തതും കോൺക്രീറ്റ് ഇട്ടതൊക്കെ
ഒക്കെ ആക്കിട്ട് കൊടുക്കുന്ന ഇപ്പ അ ഉണ്ടെങ്കി അങ്ങനെയല്ലോ അതുകൊണ്ട് ഞാൻ ഇറക്കത്തെ ഓടും
അഹ് അഹ് അഹ്
ആ ഓടുന്ന കൂട്ടത്തി വീഴുന്ന എല്ലാം മുട്ടായിടിക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മ കരഞ്ഞ് വിളിച്ച് നോക്കുമ്പോ മുട്ടേക്കൂടി ഇങ്ങനെ ഒഴുകുവാ ചോര അതായിരുന്നു എന്റെ പരിപാടി എനിക്കും എന്നും
ആഹ്
ആഹ് പറഞ്ഞോ ആ ശെരി എന്നാ ഓക്കെ ആഹ് ശെരി